ആഹ് പറഞ്ഞോളൂ
പിന്നെ പറഞ്ഞു കൂട്ട് പിന്നെ എന്തൊക്കെയാണ് നിൻ്റെ വീട്ടിൽ ആരൊക്കെയാ
ആഹ് അച്ഛൻ അമ്മ അനിയൻ അവിടോ?
ആഹ് ഏഹ്
അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്?
ഇവിടെ ആഹ് അമ്മ ഒണ്ട് പപ്പ ഒണ്ട് ചേച്ചിമാരൊണ്ട്
ആഹ് ആഹ് ഒറ്റ് രണ്ട് ചേച്ചിമാരുണ്ടോ?
രണ്ട് ചേച്ചിമാരാ
ഉം ഉം പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ?
പിന്നെ സിനിമയൊക്കെ കാണാറുണ്ട് ഈ അവസാനം ഞാൻ കണ്ട സിനിമ സുമതി വളവ് ആണ്
അത് ഞാൻ കണ്ടില്ല ല്ലോ അത് എങ്ങനെയുണ്ട് സുമതി വളവ്
സുമതി വളവ് നല്ല അടിപൊളിയ പടവാ നമുക്ക് കണ്ടോണ്ടിരിക്കാം കുറച്ചൊക്കെ ത്രില്ല് മൂവി ത്രില്ലർ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ത്രില്ല ബാക്കി കാണണം ബാക്കി കാണണം എന്ന് അർജുനഷോവിന്റെ മൂവിയ അത് സൂപ്പറാ അത്
ഉം ഉം മറ്റേ ഗോപിക ഒക്കെ ഉള്ളെ അതല്ലേ ഗോബിക അല്ലെ മറ്റേ ജി പി യുടെ
ആഹ് വല്ല്യരു വേഷമില്ല ക്യാരക്ടർ ഇല്ലെങ്കിൽ എങ്കിലും ഉണ്ട്
ആഹ് ഓക്കേ ഓക്കേ ഓക്കെ ഓക്കെ ആഹ് അതൊന്ന് കാണണം പിന്നെ ബീസ്റ്റ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ ബീസ്റ്റ
എന്ത വോ ബീ സ്റ്റോ
ആഹ് ബീസ്റ്റ്
ഇല്ല കണ്ടിട്ടില്ല
ആഹ് അത് ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടി
ആഹ് അത് മമ്മൂട്ടുടെയാണോ
അല്ല ബീസ്റ്റ് ഒരു റീമേക്ക് യാ തമിഴോ തെലുങ്കോ എന്തോ അല്ലല്ല വിജയ അങ്ങനെ ആരും അല്ല
ഏഹ് എഹ് എഹ്
ഉം അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ
ഹലോ ഏതാ ആഹ് ഇപ്പൊ കേൾക്കാം പറഞ്ഞോ ഏത് മൂവിയ
വിസ്മേ തുമ്പത് എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ഇഷ്ട
അത് ആരുടെ ആയിരുന്നു
അത് മോഹൻലാലിന്റെയും നയൻതാരുയുടെയും
ആഹ് ഓക്കെ നയൻ താ ആഹ് ആഹ് നായന്താരെ മോഹൻലാലിന്റെ സ് സഹോദരിയായിട്ട്
അല്ലല്ല റീത്ത എന്ന് പറയുന്നേ
എന്തോ
നമ്മുടെ നമ്മുടെ ഈ പ്ര കുറച്ച് കൊററായിട്ടുള്ളത്
അത് ഞാൻ എനിക്ക് ഓർമീയില
കുറച്ച് കോമഡിയോ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാ അങ്ങനത്തെ ഒരു സോങ് ഒക്കെ ഉണ്ട് അതിനകത്ത്
ആഹ് ആഹ് കണ്ടിട്ടുണ്ടാവും നയൻന്താര ഇതില് നായികയാണോ
നയൻ‌താര നായികയ അവള് ഹോറോ പ്രേതമായിട്ട് വരുന്ന ഒരു മൂവി അതിനകത്ത് ആരോ അവളെ കൊന്നിട്ട് അവൾ പിന്നീട് പ്രേതവായിട്ടൊക്കെ വരുന്ന ഒരു മൂവിയാ
ആഹ് ഞാൻ കണ്ടിട്ടില്ല
ഇതുവരെയും കണ്ടിട്ടില്ലേ കുറച്ച് കോമഡി അരിശ്രീ ശോനുണ്ട് മുകേഷുണ്ട് കല്പനയുണ്ട്
അതിങ്ങനെ ഫുള് ഓന്നും കണ്ടിട്ടില്ല കൊറച്ച് കൊറച്ചൊക്കെ വെച്ച് പല ഇപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്ല്ലാണ്ട് ഫുൾ മുഴുവനായിട്ടൊന്നും കണ്ടിട്ടില്ല
കണ്ടിട്ടില്ല ആഹ് ആഹ് ആഹ് കാ അറിയാം അല്ലയോ
ആഹ് എനിക്ക് കേട്ട് പൾ മനസ്സിലായിന്നാ നയൻ‌താര ഇങ്ങനെ ആഹ് പാട്ട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പക്ഷെ അത്പ്പോ കണ്ടിട്ടില്ല അല്ലാതായിട്ട് ഞാൻ മുഴുവനായിട്ടെ ിചിപ്പ അങ്ങനെ ചോദിക്കുമ്പോ ഇ ഒരെണ്ണായിട്ട് പറയാൻ പറ്റത്തില്ല എല്ലാം ചില വിസ്ഒക്കെ നല്ല പിന്നെ ഒരു സീരീസ് ഉണ്ട് സീരീസ് ജിയോ ഹോട്ട് സ്റ്റാറില് അത് ഇഷ്ട പെട്ട നല്ല ഞാനൊരു ഭയങ്കര ത്രില്ലിംഗ ആയിട്ട് ചിന്തിച്ചപ്പോ കിട്ടിയതാ ആ എന്താ എറെ പേര് മിസിസ് ദേശ്പാണ്ഡേന്ന് പറഞ്ഞ ആ ജിയോ ഹോട്ട് സ്റ്റാറില് കിടക്കുന്ന കൊറെ എപ്പിസോഡ ഉണ്ട് ആറ് എപ്പിസോഡ് എന്തോ ഉണ്ട്
ആഹ ആഹ ആഹ
അത് ഭയങ്കര ത്രില്ലിങ് ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഈ എനിക്കൊരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു സിനിമയാ അപ്പോൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി പിന്നരു ഒരു ലൗവ് ഫിലിമം ഫം എന്നറയുമ്പോ ഒരു സബ ഓ സപ്തസ്വരങ്ങൾ അങ്ങനെ എന്തോ ഒരു മൂവി ഉണ്ടായിരുന്നോ അതും റീമേക്ക് ആ മലയാളം
അങ്ങനൊക്കെയുള്ള മൂവിയ ഇഷ്ട അല്ലെ
ആ റീിമിക്ക്കഅങ്ങനെൊ ഒരു മൂവി ഉണ്ട്
ഇൻവെന്റികേഷൻ മൂവീസ് ഒക്കെ ഇഷ്ടെന്ന് തോന്നുന്നു
ആഹ എനിക്ക് അങ്ങനത്തൊക്കെ കാണൻ ഇഷ്ട ഈ ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട
ണെങ്ക എന്താ പറയാ എനിക്ക് എ ഇൻവെസ്റ്റിഗേഷൻ മൂവി ഇഷ്ടവാ പക്ഷെ പിന്നെ ഈ പര
ഹലോ ഹലോ
ഹലോ
ആഹ പറഞ്ഞു പറഞ്ഞോ പക്ഷെ റേഞ്ച് പോയായിുന്ന എടയ്ക്ക്
ഹലോ
ആ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ ഹലോ
ഈ മമ്മൂട്ടിയുടെ പരസ്യരാജ അറിയാവോ
ആഹ ഞാൻ മുഴുവൻ കണ്ടിട്ടൊന്നും അല്ല
ആഹ് അത് എനിക്ക് ഇഷ്ടല്ല അങ്ങനത്തുള്ള മൂവി ഇഷ്ടവല്ല പിന്നെൃഥവിരാജ്റെൂ
ആ ഉടുപ്പി മറ്റേ പിന്നെ സിന്നി മിന്നി അതല്ലേ
അതെ അതെ അതെ എനിക്ക് അങ്ങനെയുള്ള മൂവിയ ഒന്നും ഇഷ്ടവല്ല
ഈ ബാഹുബിലക്കെയോ
അയ്യോ എനിക്ക അത് ഒട്ടും ഇഷ്ടല്ല
ഓക്കെ ഒക്കെ എനിക്ക് അത് ഇരി ഇഷ്ടല്ലെ കണ്ടുകണ്ടിരിക്ക ബാഹുബലി ഇഷ്ട കണ്ടിരിക്കുന്ന എനിക്ക് ധീര ധീര അതൊന്നും ഇഷ്ടമല്ല ധീര
എനിക്ക് ധീരെ ഇഷ്ടമാണ് ധീരെ ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാ
എനിക്ക ഇഷ്ടം ധീര ധീര പിന്നെ ബദ്രിനാഥ്
ബദ്രനാഥ് ആ് അല്ലു അർജുന്റെ
ആ അതെ ആ അളക നന്താന്നൊക്കെ പേര്
എനിക്ക് പഴയ പടങ്ങൾ അല്ലോത്തിന്റെ ആര്യ ഹാഫി ഇതൊക്കെയ
ഹലോ
കേൾക്കാ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
പഴെപടം അല്ലുവർജിന്റെ ആര്യ ഹാപ്പി ഇതൊക്കെ ഭയങ്കര ഇഷ്ടുവ
ആഹ് ആ അതൊക്കെ എനിക്കിഷ്ടാ എങ്ങനത്തെ സിനിമകളെ പിന്നെ ഇഷ്ടം
എനിക്കിഷ്ടം ഇത് നമ്മൾക്ക് നോർമല ആയിട് ഫാമിലി എന്റർ ടൈംമെന്റ് മൂവി ഹോമൊക്കെ ഇല്ലേ ഹോമ്
ആഹ് ആഹ് നോം നല്ല നല്ല മോ
ആഹ് ഹോമക്ക ഫാമിലി എന്റർടൈമ്ന്റ് മൂവിയൊക്കെ ഭയങ്കര ഇഷ്ട ടുവാ പിന്നെ പ്രേമലു ഇഷ്ടവാ ഓഷാന്തി ഓഷാന ഇഷ്ടവാ
ആഹ് ആഹ് അതൊക്കെ ഒരു ഫാമിലി എന്റർടൈ അങ്ങനെയുള്ള മൂവിയ ഇല്ലെ കുടുംബ പ്രേക്ഷക
നല്ല നല്ല മൂവികള ബോറടിക്കാന്ന് നമ്മുക്ക് കണ്ടോണ്ടിരിക്കാം
ഉം ഉം എനിക്ക് കൊറച്ച് ഇൻ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലിംങ് അങ്ങനൊക്കെ ഉള്ളവിടാണ് എനിക്ക് കൊർ ചൂടി ഇഷ്ട്ടം. അപ്പത്
സിഫലിടെ അൻഷര രാജനെ പടം ഇഷ്ടമാണോ?
അത് ഞാൻ കണ്ടില്ല ഏതാ പേര്?
അത് കൊറച്ച് ഇൻവെസ്റ്റിഗേഷൻ മൂവിയ അത് അനശ്വര രാജൻ ഒരു പണ്ടത്തെ ഒരു ഗേള് ഒരു സിനിമയിൽ അഭിനയിക്കണമന്ന് പറഞ്ഞിങ്ങനെ നടന്നി പിന്നെ അവളെ കാണാതാവും ഇപ്പൊ ആസിഫലി പോലീസൊക്കെയാ
അത് ഞാൻ കണ്ടില്ല അതിന്റെ നേയ പേരെന്താന്നറിയോ?
പേര് എനിക്ക് അറിയാര്ന്നു ഞാൻ മറന്നുപോയി. ഒരു പുതിയ പടമാകട് ട്ടൊ പുതിയ പടവ
ആഹ്‌ ഞാൻ ഒന്ന് നോക്കാം
ല്ലാവരുംണ്ട് ആസിഫലി ഉണ്ട് യൂട്യൂബ് അടിച്ചാൽ കിട്ടും അനശ്വര രാജൻ ആസിഫലി മൂവി.
ആഹ്‌ നമുക്ക് നോക്കാം പിന്നെ നോക്കാം
ഉം അത് കൊറച്ച് ഇൻവെസ്റ്റിഗേഷൻ പടവാ അത് നല്ല്യ
ഉം ഉം ഉം
പിന്നെ ഞാൻ കണ്ടോന്ന് പറഞ്ഞാ കൊറച്ചു ഹൊററോറായിട്ടുള്ളതും മെ ട്ടില്ല എന്തു ആയിരുന്ന ഉം മറ്റേ ഷൈനികത്തിന്റെയും പണ്ടത്തെ നടി രേവതിയുടെ ഭുതകാലം.
ഉം ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല
ഭുതകാലം ഒരു നല്ല പടവാ
ഭൂതകാലമോ അതൊന്ന് കാണാം ആ ത് മ അത് ഇപ്പ ഇറങ്ങിയതാണോ?
ആഹ് അത് കണ്ടരൂസം രാത്രി ഞാൻ പേടിച്ച് കിടന്നുറങ്ങിയില്ല
ഭുതകാല അല്ലേ ഓക്കെ ഓക്കെ അതൊന്നു കാണാം.
ഭയങ്കര നമ്മളെ പേടിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഇത
ആഹ് ആഹ്‌ ഇ രാക്ഷസനൊയക്കെ ഇല്ലേ അതൊക്കെ ഭയങ്കര അഹ്‌
എനിക്ക് ഹൊററ് ഭയങ്കര ഇഷ്ട രാക്ഷസന് മലയാളവാണോ?
രാക്ഷസൻ മറ്റെ കു കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് കൊല്ലത്തില്ലേ?
ആഹ് എനിക്കറിയത്തിൽ
അയ്യോ അതൊന്നു കാണണം പേടിച് പേടിച്ച് പണ്ടാരാവും. രാക്ഷസൻ അ മറ്റേരു സൈക്കോ.
ഞാൻ അയിൻ്റെ പകുതി പകുതി മൂവീസ് കണ്ടിട്ടുണ്ട് അത് കാണുമ്പം തന്നെ എനിക്ക് പേടിയാവും
ഉം അത് ഭയങ്കര പേടിക്ക്ണയ അതൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല അത് അയാള് പ്ര
കാണുമ്പോ തന്നെ പേടിയാവും.
ആണ് ആണ് അയാള് തട്ടിക്കൊണ്ട് പോവുന്ന വീടിന്റെ മുന്നില് ഒരു പാവക്കുട്ടി അയിന്റെ കണ്ണൊക്കെ ചൂഴ്ന്ന് വെച്ചി ത് അതവിടെ വെക്കും.
ക്യാഒരു സീനൊക്കെ കാണുമ്പഴത്തേന് പേടിയാവും.
അതെ അതെ ഫുള്ള് കാണണം നല്ല പേടിയാവും. ആണാണ് ട്യൂ ആ ശരിയ ആ ഒരു ടൂണ് നമ്മളെ കൂടുതൽ പേടിപ്പെട്
ആ ഒരു ട്യൂണൊരു കോമാളിയുടെ കൂട്ട്
ആണ് ഉം
അറിയാവോ അത്?
ആഹ് ഞാൻ കണ്ടിട്ടുണ്ടത്. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു ഫിൽമാത്.
ഉം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മൂവി.
ഉം ഉം
ഉം... ഉം പിന്നെന്താ?
ഉം പിന്നെ പ്രത്യേകിച്ചൊന്നുഇല്ല
ത്യേകിച്ചൊന്നുഇല്ല. എന്തുവാ?
സീരിലൊക്കെ കാണാറുണ്ടോ?
സീര്യലോ?
ആഹ്‌
യ്യോ സീരിലൊക്കെ പണ്ട്, യ്യോ ഇപ്പ സീരിലൊന്നും കാണത്തില്ല കേട്ടോ, ഇപ്പം മൊബൈലിന്റെ കാലവല്ലേ പാരട്ടീ
സത്യവാ അഹ് സത്യവാ.
ഉം.. പണ്ടൊക്കെ മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കാലത്ത് കറുത്തമുത്തൊക്കെ കാണുവായിരുന്നു
ആഹഹാ ശ് പണ്ട് ആഹ് ശെരിയാ
ഉം പ്പാര കാണുന്ന ടി വിക്കൊന്നും ഇപ്പൊ അധികം ആൾക്കാർ സമയം കൊടുക്കത്തില്ല. ഇപ്പൊ എല്ലാം മൊബൈലിലൂടെ എല്ലാം കാണുന്നെ
ഉം ശരിയാ ശരിയാ
ഉം പിന്നെന്തോ ഉണ്ട്
ഉം പിന്നെ എന്നാ ശരി
ശരിയെങ്കിൽ ഓക്കേ ഓക്കെ
ഓക്കെ ഓക്കെ ശെരി